കേക്കൊക്കെ ഉണ്ടാക്കല് ഹലോ
ആഹ് നമ്മള് കേക്കൊക്കെ ഉണ്ടാക്കും അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞ് ആഹ് പറഞ്ഞ്തരാം പ്ലം കേക്കിന്റെ റെസിപ്പി അറിയാം മൈദ മൈദ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം മൈദ ഡേറ്റ്സ് ക്യാരറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞാ ഈന്തപ്പഴം ഈന്തപ്പഴം മൈദ ആം മൈദ. പിന്നെ ഡേറ്റ്സന്ന് പറഞ്ഞപ്പൊ പെട്ടന്ന് കേട്ടില്ലല്ലേ പിന്നെ അതുപോലെ ക്യാരറ്റ് ആഹ് ക്യാരറ്റും പിന്നെ ഇച്ചിരി കറവപ്പ ട്ട പിന്നെ എന്താണ് ഗ്രാമ്പൂ. മൊട്ട. പഞ്ചസാര ഇത്രേ പിന്നെ സൺഫ്ലവർ ഓയില് ഇത്രയും വേണം.
ഉം ഉം
ആദ്യം നമ്മള് മൈദ നല്ലോലെ എന്നിട്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ സോ ബേക്കിംഗ് പൗഡർ ഉണ്ടായാലും ഇച്ചിരി സോ ആഹ് സോഡാപ്പൊടി ആഹ് സോഡാപ്പൊടി ഇടും ബേക്കിംഗ് പൗഡറിട്ടാ പൊന്തിവരും ഒരു മണൊവൊക്കെ കിട്ടും പിന്നെ വാനില എസൻസ് ഒക്കെ ഉണ്ടേ അതും ചേർക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ഈ മൈദ നല്ലതുപോലെ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന മൈദ നല്ലതുപോലെ അങ്ങ് ഉം അരിക്കും അരിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം അരിക്കും അപ്പൊഴല്ലെ നല്ല നൈസായിട്ട് കിട്ടു
നൈസായിട്ട് കിട്ടുള്ളൂ എന്തേലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും
ഇത് കൊറ എത്ര നൈസായിട്ട് ഇരിക്കുന്നോ അതാണ് കേക്ക് ഒത്തിരി ആഹ് സോ ആഹ് സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ അതങ്ങോട്ട് അരിച്ചു മാറ്റി വെക്കണം അരിച്ചു മാറ്റി വെച്ചിട്ട് ഈ ശർ ശർക്കരയല്ലല്ലോ പഞ്ചസാര പഞ്ചസാര നമ്മള് ഉരുക്കിെയെടുക്കും വെള്ളം ഒഴിക്കാതെ. ആഹ് ആഹ് അന്നി വെച്ചു ആഹ് മെൽ റ്റാക്കി എടുക്കും ചൂടാക്കി എടുക്കും എന്നിട്ട് ചൂടായി വരുമ്പോൾ ഇച്ചിരി ചൂട് വെള്ളം അതങ്ങോട്ട് ചൂടായി വരുമ്പോ നമ്മള് ഇച്ചിരി അങ്ങോട്ട് മാറി നിന്ന് ചൂട് വെള്ളം ഒഴിക്കണം അല്ലെങ്കി നമ്മുടെ പുറത്ത് ത്തത് പുറത്തൊക്കെ വീഴാൻ സാധ്യത അതങ്ങ് ഒരുപാടങ്ങ് കളർ മാറരുത് ഒരുപാടങ്ങ് മൂ ത്ത് പോയ കയ് കയിപ്പ് ആഹ് ക കയിപ്പ് വരും. ആഹ് അങ്ങനെ വരുമ്പോ കേക്കിനും നല്ല കളറും കിട്ട ഇട്ട ഒരു മണവും ഒക്കെ കിട്ടും ആഹ് അത് മാറ്റി
പ അട പായസത്തൊക്കെ നമ്മൾ പഞ്ചസാര ഇതാക്കും കൊലോ അതേ മാതി
ആഹ് ഓഹ് അതുപോലെ ആഹ് അങ്ങനെയീ മെൽ റ്റാക്കി വെച്ചതിനകത്ത് തന്നെ നമ്മൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടും. ഗ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞാ നമ്മളിങ്ങനെ ചീവി ചീവി ഇടത്തില്ലേ അരിഞ്ഞല്ല ചീവി ചീവി ആഹ് ആഹ് അത് വെച്ചിട്ട് ആഹ് നൈസ്ആയിട്ട് അതും, അതും കൂടെ അതിനകത്ത്ങ്ങിട്ട്, വെക്കും, ആഹ് ചൂട് ചൂടായിട്ടിരിക്കുന്ന, ആഹ് പഞ്ചസാര പ അനിക്കാത്തങ്ങിട്ട്, വെക്കും, ആഹ് അ ഇട്ട് വെക്കും, അത് പിന്നെ അങ്ങോട്ട്, തണുക്കാൻ മാറ്റി വെക്കണം. തണക്കാൻ, മാറ്റി വെച്ചിട്ട്, ഒരു മിക്സിടെ ജാറ് മിക്സിയുടെ, ജാറ ഒന്നും, ഒട്ടും വെള്ളമായം, കാണരുത് നല്ല, ഉണങ്ങണം. ഉണങ്ങിയിരിക്കണ, ആഹ്, ഉണങ്ങിയ അതിനകത്ത്, രണ്ടോ മൂന്നോ മുട്ട.
ഉം, അപ്പൊ ഒരു ഒരു മൂന്ന് മുട്ട
ആഹ്, മൂന്ന് മുട്ട മുട്ട, രണ്ടോ മൂന്നോ മുട്ട ഒഴിച്ച്, ഭയങ്കരമായിട്ട് അങ്ങ്, ചൂ നന്നായിട്ട് ന്ന് പറഞ്ഞ, നമ്മളെ നിർത്തി, നിർത്തി, അടിക്കണം. അല്ലെങ്കി, അങ്ങ് ചൂടായിപ്പോ, ആഹ്. ആഹ് അങ്ങനെ നിർത്തി, നിർത്തി, അടിച്ചിട്ട് അതും, അങ്ങ് മാറ്റി വെക്കണം.
ഉം ആഹ്, മുട്ടക്കാണ് പിന്നെ, മൈദ എന്ത് ചെയ്യണത്?
ആഹ് മൈദ മൈദയിലോട്ട്, നമ്മള് ആഹ്, പകർത്ത പകർത്തന്ന്, പറഞ്ഞാൽ മറ്റേ, നമ്മളെ പഞ്ചസാര, ലൈനി തണുത്ട്ടേ ഒഴിക്കാമുള്ള്, അല്ലെ പൊങ്ങി, വരത്തില്ല.
ആഹ്, ഫുള്ള് നല്ല
ആഹ് നല്ല നമ്മള് കൈയിട്ട് നോക്കി ആഹ ആഹ കൈയിട്ട് നോക്കുമ്പോ നല്ല തണുത്തിരിക്കുന്ന അതിനകത്ത് തന്നെ ഇതിനകത്തന്നെ ഗ്രാമ്പൂവും എലക്കയൊക്കെ പൊടിച്ച് ചേർക്കും
കുടിചേർത്തിട്ട് ഇതെല്ലാം കൂടെങ്ങ് മിക്സ്യ്തിട്ട് ഒരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വേണ്ട പിന്നെ അയ്ന്റെ ഒരു കട്ടിക്കഅനുസരിച്ച് നമ്മള്
ആ മനസ്സിലായി ഒരു പ ആഹ ആഹ നമ്മൾെന്തയ്യ ഉണ്ടാക്കുമ്പോൾ അങ്ങനെക്കുമ്പോ നമുക്കന്നെ മനസ്സില ഓവറണ് ഇത് കട്ട് യ്യറാണ്ത് കൊറക്കണം എന്നുള്ളത് നമ്മള് ദോഷമാവിനോ എന്ത്‌യ്യും ഇതാക്കുമ്പോ നമ്മ കട്ടിയണെങ്ക കുറച്ച കൂടി വള്ളം ചേർത്ത്ടുക്കല്ല അതേമാരി
ആഹ അതുപോലെ ഈ സൺഫ്ലോർ ഓയിൽ ഒഴിക്കും വേറെ ആ ആഹ ഒഴിക്കുന്ന അതുപോലെ വേറെ ഓയിൽന്നും ഒഴിക്കരുന്നത് സം ഫ്ലോർ ഓയിൽ ഇല്ലെങ്കിൽ കോക്കോനട്ട് ഓയിലൊന്നും ഒഴിക്കരുത് സം ഫ്ലോർ ഓൽന്നെ ഒഴിക്കണം ഇതെല്ലാം കൂടെ നമ്മള് ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്നടിച്ച് ഇല്ലെ കൈ കൊണ്ടങ്ങ് ഒരുപാട്ങ്ങ് കുഴയ്ക്കരുത്. കഴിച്ചിട്ട് ഈ ബേക്കിംഗ് പൗഡറും എല്ലാം ആഹ ആഹ മതി ന്ന ആഹ ഇതെല്ലാം കൂടിട്ട് ഒന്നുകൂടന്ന് വെച്ച് ഒരു ആഹ നമ്മക് ആഹ ഇളക്കിയിട്ട് പിന്നെ ചേ പിന്നെ ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ആഹ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആപുറത്ത് തന്നെ നമ്മള് റസ്റ്റ് ചെയ്യാൻ വെക്കണം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ഞാൻ ഒന്നി അടുപ്പിൽ വെക്കും അല്ലെങ്കിൽ ഗ്യാസിൽ വെക്കും. നമ്മള് ഇഡലിക്കുട്ടും എടുതിട്ട് ട് അതിനകത്ത് മണല് മണലോ അല്ലെങ്കിൽ ഉപ്പോ ആഹ ആഹ ഉപ്പ അല്ലെങ്കിൽ നല്ല ഫ്രഷ് നല്ല അധികം മണ്ണൊന്നും ഇല്ലാത്ത നല്ല മണ്ണല്ലോ നമ്മുടെ ഈ മണലില്ലാത്തപ്പോ ഞാന് പാറപ്പൊടിയരിക്കും ഇടുന്ന അത് അനേരത്തും വെള്ളല്ലലോ ഒഴിക്കുന്ന ആഹ് അത് ഇട്ടിട്ട് പിന്നെ നമ്മളീഈപാത്രക്കെ ഇറക്കി വെക്കാന റിംഗ ഉണ്ടല്ലേ?
ആഹ ആഹ
ആഹ ആഹ റിങ്ങൂടെ വെക്കും ആഹ വെച്ചിട്ട് അത് നല്ലതായിട്ടൊന്ന് ചൂടാവണം. ഏ ആഹ പതിനഞ്ച് മിനിറ്റ് ഒക്കെ ചൂടാവണം ചൂടാകുമ്പോഴത്തനും നമ്മളൊ ഒരു ട്രേ എടുക്കണം നമ്മുടെ വീട ട്ടിലുള്ള ഏത് ഏത് ആഹ ആഹ ട്രെക്കകത്ത് ബട്ടർ പേപ്പറോ ആഹ ബ ട്ടർ പേപ്പറോന്നും ഇല്ലങ്കി ഞാനൊരു വൈറ്റ് പേപ്പർ എടുക്കും വൈ പേപ്പർ എടുത്ത ആ പാത്രത്തിന്റെ അതിട്ടിട്ട് ആടുത്തിട്ട് ഇച്ചിരി നെയ്യോ എണ്ണയോ ഒന്ന് തടവ് ആ ആ ആങ്ക്ര സ് അങ്ങനെ വെച്ചിട്ട്. പിന്നെ ഈ ആ കേക്ക് ട്രെ ഒന്ന് നമ്മളങ്ങനെ കൈകൊണ്ടൊന്ന് തട്ടണം. എന്നച്ചാ ഏറൊക്കെ ഉണ്ടെങ് പോവാ
ആഹ് ന്നട്ട് പിന്നെ എന്താണ് നമ്മളെ വെക്ക ഏത് പാത്രത്തിലാണ് വെക്കാ ഉദ്ദേശിക്കണന്ന് വെച്ചാല് അതില് വെക്കാ.
ആഹ് ഗ്യാസിലാണെങ്കി തീ കൊറച്ച് വെക്കണം നമ്മള് ഓൾറെഡി അത് ചൂടാക്കി ഇട്ടേക്കല്ലേ.
ആഹ് അത് നല്ല ചൂടായി കടക്കല്ലേ മണല് പിന്നെ ആ ചൂടില് കടന്നി ട്ട് നേ നേ പൊറത്ത് അലകും
ആഹ് ഒരു മുപ്പത്തഞ്ച് നാല്പ്പത് മിനിറ്റ്.
കാരണം മണൽ ചൂടാറാൻ ടൈംടുക്കൊല്ലോ.
ആഹ് ടൈമടുക്കും ആഹ് നമ്മളെ ആഹ് പിന്നെ ഈ അ പരിപ്പ് അങ്ങനത്തുള്ള സാനങ്ങളൊക്കെ ഒക്കെ വേണങ്കി എന്റെ മുകളിങ്ങനെ വെള്ളിങ്ങനൊക്കെ ആ ആ ഭങ്ങിക്ക് ടേസ്റ്റ് കഴിക്കാൻ ഒരു ടേസ്റ്റാത് പക്ഷെ നല്ല ആഹ് നല്ലായിട്ട് വരും നല്ല നമ്മള് കടയിൽന്ന് മേടിക്കുന്നതിനേക്കലും നല്ല
അത്ണ്ടാവും ഞമ്മൾ കടയിന്ന് പറഞ്ഞ ചലപ്പോ കൊറച്ച് ദിവസം മുന്നേ കൊണ്ടന്ന് വെച്ചതാകും
കൊണ്ട് വെക്കുന്നത് അത് കേടാവാതിരിക്കാൻ ഓരോന്നൊക്കെ ചേർക്കും നമ്മള് നമ്മളാകുമ്പോ ഈ മൊ- മൊട്ടയെക്കെ ഇച്ചിരി തോനയും ചേർക്കുമ്പോൾ ഒരു മയും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും പിന്നെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളാ മിക്സിലെ ജാറൊക്കെ നല്ല ഒണങ്ങിയിരിക്കണം ആ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രൊക്കെ നല്ല ഒണങ്ങി ആഹ് ആഹ് ഒണക്കിഎട്ത്താ ഇച്ചിരി ഒന്ന് മെനക്കെട്ടാ മതി നമ്മൾ ഇച്ചിരി ഒന്ന് മെനക്കെടണന്നേ ഒള്ളൂ
അതിന് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും പിന്നെ ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ ശരിയായി വരും.
അങ്ങനെ ഞാനിപ്പരേലും ഗെസ്റ്റ് ഒക്കെ വരുമ്പോ അങ്ങനെ ഒണ്ടാക്കി കൊടുക്കും ചെല ആഹ് ഉണ്ടാക്കുന ആഹ് സമയം വേണോടാ
പിന്നെ മണലൊക്കെ വെച്ച് താണ്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടുപ്പിലാണ് നല്ലത് തോന്നുണു ല്ലേ കാരണം അടുപ്പില് കാരണം അടുപ്പില് കത്തി കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യും ഗ്യാസിലല്ല മറ്റേ ഇത് കനല് ഉണ്ടന്ന് ഉണ്ടെങ്കിൽ കനലില് കടന്നങ്ങാണ്ട് അങ്ങനെ
ആഹ് ഞാനും നമ്മള് കൂടുതലും അടുപ്പുണ്ട് വിറകൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗ്രാമപ്രദേശമാ വീട്
ഞങ്ങളത് ഞങ്ങൾക്കും വറക് ഉണ്ട്ട്ടോ വിറക്ണ്ട് ഞങ്ങള് വറക് ഞാനും വറകടുപ്പ് ടുപ്പിലാണ് ചോറ് വെക്കൽ എനിക്ക് അതിലാണ് ചോറൊക്കെ വെച്ചാ ഇഷ്ടകല്
എടക്ക് വെച്ച് ഗ്യാസ് കിട്ടായിരുന്ന സമയത്ത് നമുക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു
ഇനിക്കുല്ലായിരുന്നു കാരണം ഇവിടെ വറകുണ്ട് ഞാന് എന്ത് ചെയ്യും ദിവസം എന്താണ് അടുപ്പ് പൂട്ടുന്ന ആളാണ് അടുപ്പത്ത് തന്നെയാണ് ഞാൻ എല്ലാം ചെയ്യാറ്
ആഹ് ആഹ് നമ്മളും അതുപോലെ തന്നെ ചോറും മീൻകറിയൊക്കെ അടുപ്പി വെക്കും പിന്നെ സമയം ഇല്ലെങ്കില് ചോറ് എന്തായാലും നമ്മൾ അടുപ്പി തന്നെ വെക്കുന്നത്
ചെയ്യും ചെലപ്പോ എന്ത് ചെയ്യു ഞാൻ ചോറ് വെക്കണ്ട ദിവങ്ങൾ അല്ലെ എങ്ങട്ടേലു പോകേണ്ടി അങ്ങനെകുമോ നമ്മ റൈയ്സ് കുക്കറിൽ ഇറക്കും- എറക്കി വെക്കും അതൊക്കെ ചെയ്യും പക്ഷ എല്ലാച്ചിട്ട് എത്നയ്യൂല ഡെലി നമ്മള് അടു- അടുപ്പ് കൂട്ടാതെ നിക്കും ആ എന്ത് ചെയ്യും ഞാൻ അടുപ്പ എനിക്ക് അടുപ്പ അടുപ്പത്ത് വച്ചാല് വേഗം പണി ഒരുങ്ങു വേഗം വേഗം പണി ഒരുങ്ങും അഹ് എത്ര പെട്ടെന്നാ പണിയെരുങ്ങാ ആ ചോറൊക്കെ തളച്ചങ്ങ് വേവണം
ആഹ് നമ്മള് റൈസ് കുക്കർ വെച്ച് എനിക്ക് ആ റൈസ് കുക്കർ വെച്ച ചോറ് എനിക്ക് അത്ര ഇഷ്ട ഇഷ്ടല്ല അ അത് അങ്ങട്ട് അങ്ങനെ ആ
പിന്നെന്താറിയോ നമ്മള് ഉംഞമ്മൾ ഇതേമാതിരി പിന്നൊനില നമ്മൾ ഞങ്ങൾ ഇവിടെ ആളാകെ ഞാനും രണ്ട് മക്കളും പിന്നെ ഇവിടുത്തുമ്മയും മാത്രേള്ളൂ അപ്പോ നിങ്ങൾ എന്തെങ്കിലും പരിപടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ കുറച്ച് ചോറെ എന്തങ്കിലും വെക്കാനാണെന്നു ണ്ടെങ്കി ഇനി എവിടെേലും പോകൻ ആന്നുണ്ടെങ്കി റൈയ്സ് കുക്കറിൽ ഇറക്കിവക്കും
ഓഹ്
വേഗം വേഗം പണിയൊരുങ്ങാൻ വേണ്ടി ഞാൻടെ അങ്ങനെ കാട്ടും ചിലപ്പോ കല്യാണോ എന്തെലൊക്കെ ഉണ്ടായി ഉച്ചയ്ക്കത്തെ പരിപാടി ഉണ്ടായിക്കോന്നുണ്ടെങ്കി വൈകുന്നേരം വൈകുന്നേരം മാ മാത്രം അതില് മാത്രം വക്കും
ഉം ഞാൻ എന്റെ ചേച്ചിടെ വീട്ടിൽ ചെല്ലുമ്പോ അവര് റൈസ് കുക്കറില വെക്കുന്നത് എനിക്യ ചോറങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ഈ അടുപ്പി വെച്ച് ചോറ് കഴിച്ചതിന് ശേഷവെ
ആഹ് എനിക്കും ഇഷ്ടല്ല ഇപ്പൊ പിന്നെ ഇങ്ങനെ ശീലായിട്ടില്ലേ ദിവസം എന്താ ആ ഇപ്പ ഇങ്ങനെ ഇങ്ങനെ ശീലായി എന്താണ് ആ കൊ വെച്ച് വെച്ച് വെച്ച് ആ അത് അമ്മക്കത് നമ്മക്ക് ഇപ്പ കൊഴപ്പൊന്നു ഇല്ല എനിക്കാദ്യം അങ്ങനെയാനു ഞാൻ പറയും എനി ക്കങ്ങ് ആ ചോറ് വേണ്ട എന്നിട്ട് ഞാന് എത്രയാ ഒരാക്കാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും ചോറ് അടുപ്പത്ത് തന്നെ വക്കും അപ്പ അങ്ങെനെ തിന്ന് തിന്ന് പിന്നെ എന്ത് ചെയ്തു ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഓല് പറഞ്ഞ മാതിരി അയിന് എന്താ ഒരു കുഴപ്പല്ല
ആ അവർക്ക് അങ്ങനെ കഴിച്ചു ശിലയൊണ്ട് അവർക്ക് പ്രശ്നില്ല നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല ഉം
ഷീലാ ആവയിട്ടാണ് നമുക്ക്
പിന്നെ വെറന്ത് ഉച്ചക്ക് ഇന്ന് ചിക്കൻ വെക്കാന്ന് വെച്ച് ഞായറാഴ്ചല്ലേ മക്കളൊക്കെ വീടികെ ചിക്കൻ ബി ചിക്കൻ ബിരിയാണി വെക്കന്ന പ്ലാൻ
ചിക്കൻ ബിരിയാണി ഇങ്ങനെ പൊരിച്ചിട്ടാണോ വക്കല് നിങ്ങൾ
അല്ല ഞങ്ങള് എനിക്കങ്ങനെ ചിക്കൻ ബിരിയാണി അങ്ങ് ഭയങ്കര ഇതായിട്ട് ഉണ്ടാക്കാറുഞ്ഞുടാ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കത്ത ആ ഉണ്ടാക്കും അത്ര നിങ്ങള് അങ്ങനെ പൊരിച്ചിട്ടൊക്കെയാ ഒണ്ടാക്കുന്നല്ലേ ആണ് ച്ച് ആദ്യം ചിക്കൻ പൊരിക്കും
ആദ്യം ചിക്കൻ എന്ത് ചെയ്യും മഞ്ഞളും മുളകും ഉപ്പിട്ട്കാണ്ട് പൊരിച്ചടു എന്നിട്ട് പിന്നെ എന്ത് ചെയ്യലാണ് ഉള്ളീം തക്കാളി നമ്മള് ബിരിയാണിയിക്കെ ഇടുന്ന മസാല മാതിരി ഇതാക്കിയാണ് പിന്നെ വേവാനൊന്നുലല്ല പൊരിച്ച ചി ക്കാൻ വെച്ചകണ്ട് ബിരിയാണി വെക്ക്ന്ന ഭയങ്കര രസ.
പൊരിച്ച് നമ്മള് കറി വെക്കാറുണ്ട്
കർ ആ എന്നിട്ട് ഉള്ളീ തക്കാളിട്ടിട്ട് ടെ ഇതാക്കിട്ടല്ലേ കറിയല്ല ഗ്രേവി ആയിട്ട്
ആ ഹ ഹ ഹ
അ ദം ആ ചെർന്നാൻ ബിരിയാണി ബിരിയാണി പൊരിച്ച് വെക്കണേ ചേർന്നാൻ ബിരിയാണിക്ക് ഭയങ്കരടേസ്സ
ഭയങ്കര ടേസ്റ്റ ആല്ലേ
ഭയങ്കര രസാണ് അത് നമുക്ക് എന്താണ് പുറത്തന്നൊക്കെ വാങ്ങുമ്പോ നമ്മുക്ക്റിയാലോ പൊരി ആ ശരി ഓക്കെ ഓക്കെ ശരി